ഹലോ
കേക്ക്ന്ന്ണ്ടോ?
കേക്കാവോ
ആ കേക്ക്ന്നുണ്ട്.
ആ എന്റെയോ ഡെയ്ലി നെറ്റ്. ഇല്ലടാ കെടന്നിട്ടൊന്നു ല്ലെ ഞാന് ഒന്ന് പെറ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ വന്ന് ന്ന് ഫ്രഷ് ആയിട്ടെക്കെ കേറിട്ടൊള്ളൂ മ് കെട ക്കാൻ താമസിക്കും.
ആ ഏ ഫുഡഴ്ച്ചാ? പൊറത്തുന്ന് ഫുഡ് കയ്ച്ചിണ്ടാവുല്ലേ?
ആഹ് ഇല്ല ക്ക ഫുഡ് പോന്നല്ല. ഇന്ന് ഉച്ചക്ക് ഞാൻ ഇന്ന് ഏണീറ്റപ്പോ താമസിച്ചേ. അപ്പഴേ ഉച്ചത്തേക്ക് കൊറച്ച് ബിരിയാണി റൈസ് മേ മേടി മേടിച്ചു. അപ്പൊ അത് ഉണ്ടായി അയ ശകലേ കഴിച്ച് പുള്ളൂ കൊറച്ചുണ്ടായി അപ്പ ഞാൻ അത് കഴിച്ചിരുന്നു
ആഹ് ആഹ്
ആഹ് അവടെ കഴിച്ചാരിന്ന്
അ ഞാൻ നേരത്തെ കഴ്ക്കും. ആ എട്ട് മണിയൊക്കെയാകുമ്പത്തേക്കും ഫുഡ് കഴ്ക്കും. ഉം
എനിക്ക് ഞാന് എട്ടു മണിക്കാമ്പം കഴിക്കാരുന്നീ ഇപ്പ പിന്നെ കൊ ഇപ്പ താമസിക്കും. ച്ചെ കുഞ്ഞുംകൂടിയായെ പിന്നെയാ. ഇവനൊ ക്കി എനിക്കും വെശപ്പെങ്ങനെ തന്നെയിരിക്കും വല്യയഷ് ഇപ്പളല്ല ഹു
ആഹ്
രാത്രി കപ്പയാക്കിയോ അതോ ചോറ് തന്നെയൊ മഴയ മഴ നല്ല മഴയുണ്ടായി
അതെ ആഹ് ഇന്ന് കൊറെ സ്ഥലങ്ങളിൽ നല്ല മഴയാണ് പക്ഷെ ഇവിടെ അത്ര മഴ ഇന്ന് മഴയുണ്ടായി ഇല്ല ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരു മണി സമയത്ത് രണ്ടു മണി സമയത്തൊക്കെ ഒന്ന് ആ ജസ്റ്റ് ഒന്ന് വന്ന് ചാറി പോയി അത്രയുള്ളു ബാക്കി ഫുൾ വെയില
ആഹാ ഇവിടെ ആഹ് ഇവിടെ ഏ ഇവിടെ ഇന്ന് വൈകുന്നേരം തൊട്ട് നല്ല മഴ പെയ്തു ഇപ്പൊ ഒന്ന് തുള്ളി എടുത്ത് നിക്കുന്നു ആഹ് രാത്രി കാപ്പി ഉണ്ടാക്കും അതോ ചോറ് തന്നെയോ
ഇവടെ ചപ്പാത്തി
ഓഹോ ആഹ് നിങ്ങക്ക് മൂന്ന് മക്കളാണല്ലേ ആഹ് ഉം ഞാനും രാത്രി ചോറീറ്റിൽ കുറവാ ഞാനും കാപ്പി എന്തോ
ഏഴാം ക്ലാസിലാ മൂത്തമോൻ
മൂത്തവര് ഏറ്റവും എളയത് പെങ്ങൊച്ച അല്ലേ
ആഹ് പെങ്കൊച്
ആഹ് ഡി പിയിലുള്ള തന്നെ
ആ അവര് രണ്ടാളും അതിലിട്ടെ ഒന്നര വയസ് ൻ്റെവ്യത്യാസം ഉള്ളു
ആഹ് എത്ര വയസ നമക്ക് എത്ര വയസായി
അവക്കിപ്പോ ഏഴര
ആഹ് ഞാൻ കണ്ട് നല്ല രസമുണ്ട് കാണാൻ
മ്മ് അ അവക്ക് ആ അവ അത് കൊറച്ച് ആ അത് അത് ആഹ് അത് കുറച്ച് രണ്ടു വർഷം മുന്നേള്ള ഫോട്ടോ ആണ് കുറച്ചും കൂടി ഒന്ന് ആള് വല്ലതായിന് പിന്നെ നീളം വെക്കാൻ വെക്ക്ണ് ഇല്ല ഏഴരവയസിന്റെ ആളില്ല ചെറിയ ഒരു എൽ കെ ജിയിലൊക്കെ ചേർത്താണോന്ന് ചോയിക്കും എല്ലാരും
ആഹ് ഒരു ഒന്നാം ക്ലാസ്സിലാ ആ കിലേ
ഇപ്പം മൂന്നിലാണ് ആള്
മോളോ
ആഹ് എല്ലാവരും ചോദിക്ക എൽ കെ ജിയിലാണോ ആഹ്
ആഹ് എത്ര വയ സായപ്പോ?
ഇപ്പം ഏഴ ഏഴര ആഹ് ഏഴേമുക്കാലായി.
ഓ ഏഴു വയസിലാ മൂന്നില് ഇരുത്തല്
ആഹ് ഓ ആ ഞ്ചാകുമ്പം ഒന്നാം ക്ലാസിൽ അങ്ങനെ എട്ടേകാലക്കെ ആവുമ്പ തന്നെ ആഹ് മൂന്ന് കഴിയും. അവളെ എൽ കെ ജി മാത്രം പഠിച്ചിട്ടുള്ളൂ യു കെ ജി പഠിച്ചിട്ടി
ഞാന് അതാണ് നോക്കിയത്.
ആഹ് എൽ. കെ. ജി, യു. കെ. ജി, പഠിക്കുമ്പോ നമ്മ ഒരുപാട് വയസാവും അതാണ് പിന്നെ കൊറച്ച് നാർത്തെ ചേർക്കണം അങ്ങനെയാണേ
അവിടിരുത്തില്ലല്ലേ?
ശിക്കും പക്ഷെ മറ്റവനത്ര ആകു പൊതുവെ കുറച്ച് ബെകിൽക് ആണല്ലോ
ഉം ഉം അത് ശരിയാ നമ്മളൊന്ന് പുഷ് ചെയ്താൽ മതി എന്നാലും അവരിങ്ങനെ എന്തേലും കളിയും കാര്യങ്ങളൊക്കെയായിട്ട് അവ
അവള് അവള അവളെ ഒറ്റക്കന്നെ അവള കാര്യം ഒറ്റക്ക് പഠിക്കാനുള്ള താണങ്കിലും എഴുതാനുള്ളതാണങ്കിലും ഒക്കെ ചെയ്ത് ഒക്കെ താ ക്കും ആ ക്ഷേ ഇവരങ്ങനെ ഉന്തി തള്ളി ക്കൊണ്ടോണം.
മക്കളന്നിട്ട് എല്ലാരെ
ആ ഒമ്പതു മ ടി വി ഇട്ട പിന്നെ ഓഫ് ആക്കൂല. അപ്പൊ ഞാന് ഒമ്പത് മണിക്കായി നോക്ക ഓഫാക്കി ഞാൻ തന്നെ ഓഫാക്കികൊടുന്ന് കിടുത്തണം അല്ല രാവിലെ മദ്രസ് പോണ്ടേ?
ഉം ഉം ഉം ഹു
ആ ഇവിടെ മഴ ആയ കാരണം ഭയങ്കര
മടിയാ വും ആ തണുപ്പ എല്ലാം കൂ ല്ല രാവിലെ എഴുന്നേൽ ക്കാനും മ ഫ്രീ യാ യിരിക്കും
ആ ആറരക്ക് പോണം ആറ് ആറരക്ക് പോണം അപ്പൊ ഒരു ആറ മണിക്കെങ്കിലും എണീച്ചാലേ തെലിയുള്ളു
ആ ആ ശരി ആഞാൻ കണ്ടിട്ടുണ്ട് നീ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടെ കൊച്ചു കു കുട്ടികെല്ലാം തട്ട് ഡെലാസ് ഈ മറ്റേ ആ നിങ്ങളെ ന്താ പറുത അല്ലേ ആ സാധനത്തിന് പറയല് ആ അതെല്ലാംട്ടട്ട് അപ്പൊ
അട അങ്ങനെ ചെല മാത്രസ കാളി ല് പറു തന്നെ ഇടണോ ഫുൾ പർദ വൈറ്റ് വൈറ്റ് ഉം തട്ടം പിന്നെ ആൺകുട്ടികളാണെങ്കി വൈറ്റ് അങ്ങനു ണ്ട് ഇവടെ അങ്ങനെന്നുംല്ല ഫുൾ കൈ ആയാൽ മതി കയ്യൊന്നു കാണാതായിരുന്ന വത്
ആ ആ ആ എന്റെ ആ ആ ൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് വണ്ടി എടുക്കുന്നുന്നത് ഓട്ടോ ഒക്കെ അപ്പൊ രാവി വിലേക്കെ വെളുപ്പനൊക്കെഓ പട്ടം പോലണ്ട് അപ്പൊ എന്റെടുത്ത് പറയലുണ്ട് ഞാന ഇങ്ങനെ ആ പള്ളിൽവിടെ കൂടി വന്നപ്പോ കുഞ്ഞുപുള്ളരെ ചെറുത അത്രേ ഉള്ളൂ എന്ന ദൂൾത സ സനങ്ങൾ പുറുതെക്കെ ഇട്ടിട്ട് കുരൂര പോണന്ന് തന്നെ നല്ല രസന്ന് ആ അത് ഇങ്ങനെ പേ പെട്ടെന്ന് കണ്ട കഴിഞ്ഞാൽ എന്തോ ഒരു തുണി നടന്നു പോണണൊക്കെ തോന്നള്ളെന്ന അതിനകത്ത് ആകുരുട്ടു പോലെ
ആ ഭയം കൂടി ഇട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമൂ ട്ടാണ് സദ്യം പറയാണേ ഇപ്പം മഴക്കാലം കൂടെ ഞാനവളോട് കാര ഏകദേശം ഞാനും മാ ബായടെണ്ട് എന്താ പറയും കാരണം അത് രാ അങ്ങ ത് പൊന്തിൻ ആ ഇഹ ചെല്യാക്കി
ആ ആ അത് കാണാൻ നല്ല രസം പ്രത്യേകിച്ച് ഇങ്ങോക്ക് എനിക്ക് കോമടി യിരിക്കും കാണുന്നത് പാവം തോന്നുന്നു നല്ല ചൂടായിരിക്കല്ലേ അതിടുമ്പോ
ആഹ നല്ല ചൂടാണ് ഉള്ളിൽ എന്തെങ്കിലും
ഞാനും ഞാന അന്തട്ടണ്ട് ഞാൻ ഞാ ഞാനാണെങ്കിൽ
ഉള്ളിലേ എന്തെങ്കിലും ഒ ഇട്ടല്ലാതെ
ആഹ് അല്ലേ ആഹ ഞാ ഞാൻ വിചാരിക്കലണ്ടേ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ചൂട് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതി ഇടമ്പ സാരിയൊക്കെ ചുറ്റ കഴിഞ്ഞ വന്നിട്ട് അത് അഴിച്ചു മാറ്റാണ്ട് നമുക്കൊരു സമാധാനം കിട്ടില്ല അപ്പോഴ ഞാൻ വിചാരിക്ക ചെയ്യോ ഇവരൊക്കെങ്ങെ ചെയ്തിട്ടില്ല കോൻ കോന്ന് അ ദിശ എന്ന് പറഞ്ഞപ്പോ അത് അത്രയും ഫുള് കവർ കയ്യ കാ
ഞങ്ങളാണെങ്കിൽ ന തന്നെ ഈ അബായ ഉള്ളിൽ മ മാക്സ് ഭയ കൂടി ഭയങ്കര ചൂടാണ്
അതിന്റെ അടിയില് വേറെ ഡ്രസ്ല്ല ചെയ്തിണ്ടല്ലേ അപ്പ പിെ കുറ കൂട്ടിതായിരിക്ക ആഹ ആതിശംന്തന്ന ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോ അതൊക്കെ ഒരു സ്കില് ആ
കനല്ലാത്ത നോക്കി ഇടുക്കണതാണ്
ആ ആ പിന്നെ ചെല ആൾക്കാാര് പക്ഷേ നിറച്ച് ആ മറ്റേ ഇങ്ങനെ ചില ആൾക്കാര് അത് നിറച്ച് ഇങ്ങനെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കേ കാണുമ്പോ എനിക്ക് തോന്നിയോ ഇടാനൊക്കെ എനിക്ക് നിക്കു തോന്നും എനിക്കും ഇടണോന്നൊക്കെ തോന്നും പക്ഷെ ആരെ കെയോതി ഇങ്ങനെ നിറച്ച് മുത്തെല്ലാം വെച്ചിട്ട് വെയിറ്റും കാണു അതുപോലെ അതുപോലെ തന്നെ ചൂടു ആരി പ്രത്യേകിച്ച് വെ വേനൽല് മഴ
ചൂടങ്ങാണ് വേനല്ത്ത് ആ വേനലൊക്കൊന്നും പതായിട്ട് പുറത്തിറങ്ങാൻ പറ്റൂല്ല
ആ ഇങ്ങനെ-ഇങ്ങനെ നല്ല പ്രായുള്ള ആൾക്കാര് ഇട്ടിട്ട് നടക്കണാണ അത് പക്ഷെ അവര് നോക്കുമ്പേ ഫുള്ള് ഡി ചെയ്ഞ്ചെയ്തത്
സംഭവം എന്താന്നറിയോ എന്താണ് അങ്ങനെയാണെങ്കി പോരും ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെ മ്മക്ക് അത് അബായും മക്കനൊക്കെ ഇട്ട് പിന്നെ എന്താണ് തല നനച്ച് കുളിച്ച് എവിടേകെങ്കിലും പോകുമ്പോ അത് പെട്ടന്നാവില്ലേ പിന്നെ വന്നാ ഫുള്ള് ചൊമയും ആകെ പ്രശ്നാ അവിട അങ്ങട് ഇട്ടിട്ട് പോവുമ്പോ അപ്മ ക്കെ എവിടേക്കെങ്കില് പോവാനിണ്ടെങ്കി രാവിലെ കുളിക്കും ആ അല്ലെങ്കില് ഇത് പൊമച്ചിട്ട് നിക്കൂല പിന്നെ അവര്ക്കൊരു സ്വാസസ്ഥലാണ് ഒരു മക്കനേം ഒരേരു മ മക്കനെ ഇതക്കകൂടി ഇടട്ട് പോവല്ലേ
തലയും വിയർക്കും പെട്ടെന്ന് തലയൊക്കെ വിയർതാ തോട് ഞാൻ ഒഴിക്കണ നല്ലർമ്മണ്ട് ഞാൻ ഒരി കെ ഞാൻ ഇവിടന്നേ നമ്മള് ഇവിടന്ന് ഒരു ക്ഷേത്രത്തി പോവാൻ വേണ്ടിട്ട് കുറച്ച് ദൂരെയാ പ്പം ഉം പോവാൻ വേണ്ടി എ ഞാനൊരു പോളിസ്റ്റർ കണക്കുള്ള രു തുണിയ എടുത്തിട്ട് അത് വേനൽ സമയം കൂടിയാ അപ്പൊ ഞാനി ഈ ചുരിദാർ ഇട്ടിട്ട് കൊറച്ച് അങ് അധികം എത്തിട്ടില്ല ഒരമണിക്കൂർ കഴിഞ്ഞട്ട് നമ്മളടുത്ത് ചായ കുടിക്ക എത്തി അമ്പലത്തില് എത്തിട്ടില്ലേ ചായ കുടിക്കാൻ നിർത്തിട്ട് ഞാന് ക്കാ അങ്ങിനെ ക കണ്ണാടിലിടണം തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ സാധാരണ ഇപ്പോഴും വിയർക്കുമ്പഴേ നമ്മടെ ഈ കൈയിലെ അടില് ഇങ്ങനെ കയ്യില അടിഭാഗത്തല്ലേ കൂടുതല് വിയർക്കല് ഇത് ഞാൻ നോക്കിയപ്പോ എന്റെ ദേഹത്തോട് വെള്ളം കോരി ഒഴിച്ചാണക്ക്‌ ഈ ഫ്രണ്ട് കഴ്ത്ത് ബാക്ക് കഴ് ആഹ്
വീർത്തിട്ടുണ്ടൊ ആ എന്തോ
അങ്ങനണ്ടാവും നമ്മള് പോളിസ്റ്റർ ഈ സമയത്ത് തീരെ ഇടാൻ പറ്റൂല ആ കാല മൽക്കാലത്ത് അങ്ങനൊക്കെ ത്
ആ ഈ തുണിയും പോളിസ്റ്ററല്ലേ അല്ലെ കൊറച്ച് പോളി പോളിസ് തുണില്ലേ നിങ്ങടെ ആഹ് അപ്പഴ് ഞാൻ
അങ്ങനന്നെണത്
ആ ഞാൻ ഞാൻ എന്നിട്ട് നോക്കിക്കൊള്ളണെ ഞാന് ആ വണ്ടില് വണ്ടില് ഇരുന്നിട്ട് വണ്ടി ഓടിക്കയാണെങ്കി കാറ്റടിച്ചിട്ട് ദേഹത്ത് ആ തണുപ്പ് ഇട്ടിട്ട് വിയർക്കില്ല പക്ഷെ ഞാൻ ജസ്റ്റ് അവിടെ വണ്ടി നിർത്തി ചായ കൊണ്ടുവന്ന നേരെ എടു എടുത്തിട്ടൊള്ളു ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്തില്ല അതിനു മുമ്പേ ട്ടക്കനെ ത് അപ്പം വണ്ടില് എടുത്തുകൂടിയും ഞാൻ ആലോയിച്ചു ദൈവമേ ഇവര് ഞാൻ വണ്ടിയിലെങ്കിലും പോണ്ട് ഇവര് നടന്നു പോയിട്ട് എന്റെമ്മേ കഷ്ടപ്പാട് തന്നൊയിരിക്കും
അത് ഒന്നാമത്തെ നമ്മളത്ര അറിയാ അത് എന്താച്ചാൽ ഉള്ളില് കോട്ടൺ മാക്സി ഇടുമ്പോ അതുമൊക്ക വേയർപ്പ് വരിക പക്ഷെ നമ്മക്ക് ഉള്ളില് കട്ടി കൂടിട്ടുള്ളൊരു അസ്വസ്ഥത ണ്ടാവും ഏഹ് ഈ തുണി നമ്മള ഈ തുണി നമ്മളെ ദേഹത്ത് തട്ടണില്ലല്ലോ ഉള്ളിലുള്ള തുണിയല്ലേ നമ്മദേഹത്ത് തട്ട്ണത് അധികോം പിന്നെ കയിന്റെ ഒരു ഭാഗത്ത് മാത്ര തട്ടുണോള്ളൂ പക്ഷെ അതത്ര അറിയില്ല പക്ഷെ നമ്മളിപ്പോ എവിടെലും പോയി വന്നാ അപായം അയക്കുമ്പോളാവും മാക്സി മൊത്തം നനഞ്ഞിട്ടുണ്ടാകും വേനൽക്കാലത്തൊക്കെയാണെ പറയും വേണ്ടിവരില്ല
സത്യം ഞാൻഎ പിന്നെ ഇവിടെക്കെ ആണെങ്കിൽ നല്ല ചൂടാ അപ്പഴ്‌ എനിക്ക് ഈ റൂമിനത്ത് ഒരു ഈ ചൂടായിക്കഴിഞ്ഞ സത്യം നമുക്ക് കോ കോട്ടൺ പോലും ഇടാൻ പറ്റ സാധാരണ എന്റെ അമ്മയൊക്കെ പറയും അല്ല ഫ്ളാറ്റിലൊന്നും അല്ല ഇവിടെ ഇവിടെ വീടിരി ന്നടം ഫുള്ള് പാറയാ അതുപോലെ തന്നെ അധികം ഈ പാറക്കൊന്നും അധികം മരങ്ങളൊന്നും പി